ഓകെ കേൾക്ക്ന്ന്ണ്ടോ
ആഹ് കേൾക്ക്ന്ന്ണ്ട് എന്താക്ക്ന്നടാ പണീലാ
അല്ല ല്ല ഇവടെ ങ്ങനെ ചുമ്മാ കിടക്കാ
അതെയാ ഭകഷണം കയിച്ച
ഇല്ല ല്ല ഭക്ഷണം കഴിച്ചീല്ല വൈകുന്നേരം ന്ന് മാഗി കഴിച്ചിട്ട്ണ്ടായ്ര്ന്നു അപ്പൊ വെഷ്ക്ക്ന്നില്ല പിന്നെ പ്പംന്ന് നൈറ്റ് ഫുഡ് ഇല്ല
ആഹ് അത് ശെരി ഓഹ് അതോണ്ടും ഭക്ഷണേ ഇല്ലേ ആരും കഴിക്കൂലേ കുട്ടിയെക്കും വേണ്ടാ
ആഹ് അവര് ആഹ് അവര് കഴിച്ച്
ആഹ് അപ്പൊ ഇനിക്ക് വേണ്ടന്നാ
ആഹ എനിക്ക് വേണ്ട
ആഹ് ഇല്ല ല്ല കഴിച്ചിട്ട്ല്ല കെയിക്കണം
ആണോ ഇന്നെന്താ സ്പെഷ്യൽ
ഇന്ന് സ്പെഷ്യൽ എന്താ ബത്തല് ചുടുന്ന്ണ്ട് പിന്നെ എർച്ചി കറി വെച്ച് ബീഫ്
ആഹ് ആഹ്
അങ്ങനെയാക്കി ആഹ് പത്ത്ല് ബീഫ്
ഓ ക്കെ
അപ്പൊ അത് കഴിക്കും ഉച്ചക്ക് മീൻ ന്നും ണ്ടായിട്ട്ല്ല പച്ചക്കറിയാ
പച്ചക്കറിയാര്ന്നോ
ചക്കുരു ല്ലം ഇട്ട് വെച്ച് കറി വെച്ച്
ഓഹ് മീൻ കിട്ടീല്ലാ ന്ന്
മീൻ കിട്ടീട്ട്ല്ല അവ്ടെ കിട്ടീനാ
ആഹ് ഇവിടെ കിട്ടീണ്
ആഹ് എന്താ മീൻ
ഇവിടെന്താ മീന് അറിയില്ല കഷ്ണം മീനായിര്ന്ന് കട്ട് യ്ത് കൊട്ന്നതായിര്ന്നു
ആഹ് ആഹ് ആഹ് ആഹ് നെയ്മീനെ ങ്ങാനും അയ്ര്ക്കും അല്ലെ
ഏഹ് നെയ് മീനല്ല ഏതൊരു വല്ലിയ മീനാണ്
ഉം ഉം അതെ ആഹ് പിന്നെ മീനിന്റെ ബിരിയാണി വെക്കല്ണ്ടോ
മീനെയ്ട്ട് ചെമ്മീനായിട്ട് ബിരിയാണി വെച്ചിട്ട്ണ്ടായിര്ന്നോ കൊർച്ച് മുമ്പാണ് ട്ടോ പട്ത്തൊന്നുംല്ലാ
ആഹ്
അത് പോൽ തന്നെ ഐക്കോറൈറ്റ് ബിരിയാണി വെയ്ച്ചിട്ട്ണ്ട്
ആഹ് അത് ശെരി ആഹ് നമ്മള് അതെല്ലാം കിട്ടിയാ ബിരിയാണി ആക്കല്ണ്ട്
ആഹ് ആഹ് പ്പട്ത്തൊന്നും വെയ്ച്ചിട്ടില്ലാട്ടോ
ആഹ് ആഹ് ഇപ്പ ഇത് ഈ പെര്ന്നാള് യ്റ്റ് പള്ളീന്റെ ഇത് എർച്ചി കിട്ടീട്ട്ണ്ടാ പോത്തിന്റെ
ഔ ബീ അതെ തെ അതെ പോത്ത് ഇഷ്ടംപോലെ കിട്ടീട്ട്ണ്ട് അതെ
കഴിഞ്ഞല്ലോ
ഇല്ലല്ല ഒന്ന് രണ്ട് കവറും കൂടെ ഉണ്ട്
ഉണ്ടല്ലേ അത് ശരി നമ്മള് ഇന്ത് ഇപ്പൊ ലാസ്റ്റത്തെ ഒരു പാക്കറ്റ് ആണ് ആക്കവറ് ആഹ് കഴിയാനായി ഇന്ന് ഇനി കൊറച്ചും കൂടി ഉണ്ട് അത് ഒരു നാളത്തേക്ക് ഉണ്ടാവും ബാക്കി മൊ
ആഹ് ഓഹ് നമ്മളൊരു ബീഫും കൂടെ വെക്കാൻ വേണ്ടീട്ട്
ആഹ് ഞമ്മള് ബീഫ് ഇട്ട് ചക്ക ഇട്ട് വെച്ചിട്ടുണ്ടായിന് പിന്ന ഒരിക്ക ബീഫ് ബിരിയാണി ആക്കിയിട്ടുണ്ടായിന് പിന്നെ ഇതേപോലെ മൂന്നാലഞ്ച് പ്രാവശ്യം കറി ഉണ്ടാക്കും രാവിലെ ആയാലും രാത്രി ആയാലും ഉച്ച ക്കായാലും അങ്ങനെ ഏതെങ്കിലും ഒരു നേരം അടുപ്പിച്ചിട്ടില്ല കൊറച്ച് കൊറച്ച് ഇങ്ങനെ എപ്പോങ്കിലും അങ്ങനാ ഇത്രേം ദിവസം ഇല്ലേ ആഹ് അങ്ങനാ പിൻ ആഹ് അടുപ്പിച്ച് ആഹ് കുട്ട്യക്കൊന്നും അതും ഇഷ്ടല്ല ചിക്കനാ എന്റെ മക്കൾക്കൊന്നും അങ്ങനെ ബീഫ് ഇഷ്ടല്ല
ബീഫല്ല ബീഫ് മക്കൾക്ക് വല്യ ഇഷ്ടല്ല അതെ
ഉണ്ടാവൂലോ അത് അവർക്ക് അത്ര ഈസി ആയിട്ട് പറിക്കാൻ തിന്നാൻ കഴിയൂലാല്ലോ
അതെ അതെ ചിക്കൻ ആണെങ്കി നല്ല
ആഹ് ചിക്കൻ ആകുമ്പോ നല്ലോണം വേഗം തിന്നാൻ പറ്റും
അതെ നമുക്കാണെങ്കിലും ഒരു രണ്ടു ദിവസം അടുപ്പിച്ച് ബീഫ് കഴിച്ചാല് അപ്പോ രാ ഉ ച്ചക്കും അത് പോലെ തന്നെ രാത്രിയും ബീഫ് കഴിക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മക്ക് മട്ത്തു പോയി അയിന്റെ ഒര് എന്താ പറയാ കാണുമ്പോ തന്നെ ഒരു ഇഷ്ടക്കുറവ് നമുക്ക് നന്നായിട്ട് ഫീലെയ്യും
ആഹ് അതെ പിന്ന ഇങ്ങന ബീഫിന്റെ എല്ലാം പലമാതിരി ഇപ്പ എല്ലാം യൂട്യൂബില് ഇണ്ടല്ലോ ഇഷ്ടം പോലെ റെസിപ്പികള്
ആഹ് അതെ അതെ നമ്മള് ബീഫ് ഏഹ് നല്ല എന്താ ഡ്രൈ ആയിട്ട് ചെയ്യാ ചെയ്യാ കൊറഞ്ഞും ആഹ് ഇല്ല ഇല്ല ഇല്ല കറി വെക്കുമ്പോ ആർക്കും വല്യ ഇഷ്ടല്ല അപ്പൊ പിന്നെ ആഹ് ഇല്ലല്ല കൂടുതല് മസാല ഒന്നും ഇല്ലാതെ എന്നാ ഫ്രൈഡ് അല്ലേനും ആ ഒരു രീതിയിലാണ് ചെയ്യാറ്
ആഹ് കൊറച്ച് ഗ്രേവിയും കൂട് ടി ആക്കീട്ടല്ലേ ആഹ് ആഹ് ആഹ് ഞാൻ എന്റെ വീട്ടി പോയ സമയത്ത് ആടൊരിക്കാ ഇത്ണ്ടാക്കീന് ബീഫ് ചില്ലി ഇണ്ടാ
ആഹ് അതെ അതെ ആഹ് അത്
ആഹ് ആഹ് അത്പ്പോ ബീഫ് ചില്ലി ഉണ്ട് ബീഫ് പെരട്ട്ണ്ടാവും ബീഫ് വരട്ടണ്ടാ അങ്ങനെ
കഴിഞ്ഞ വർഷം ഞാനുണ്ടാക്കിയിരുന്നു ബീഫ് ചില്ലിയും പക്ഷെ ഫ്ലോപ്പായി പോയി ഭയങ്കര ഹാർഡായി പോയി കഴിക്കാനെ അതെ അതെ നല്ല മൊരിഞ്ഞിട്ട്
ആഹ് അത് ഇങ്ങനെ ക്രിസ്പായിട്ട് കടി ക്കുമ്പോ പൊട്ടുന്നുണ്ടാവും അല്ലേ ആഹ് അത് വേണം കോട്ടിംഗ് ഇണ്ടെങ്കിലും കൂടി ഒരു സോഫ്റ്റ് വേണം അത്
ആഹ് അതെ അതെ അതെ അത് ആഹ് എണ്ണയിലിട്ട് ഫ്രൈയാവും കാരണം എന്തേ വെച്ചാല് നമ്മള് ആദ്യം കുക്ക് ചെയ്യുന്നതാണല്ലോ
ആഹ് കുക്ക് ചെയ്യുന്നത്
അപ്പൊ പിന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തപ്പൊള് ഫ്രൈ ഓവറായി പോയി
ആഹ് ഓവറായി പോയി അതെ
ആഹ് അപ്പൊ പിന്നെ ഭയങ്കര ഹാർഡാ എന്താ പറയാ ഭയങ്കര റിസ്കി ആയി കയ് ക്കാനെ
ആഹ്
നമ്മ കഴിക്കുമ്പോ ഒരു കുറച്ച് കൂടുതലായിട്ടൊക്കെ കഴി ക്കുമ്പോ നമ്മളെ വായക്കെ അടയുന്നത് പോലായി അതെ, അതേ. ഫ്ലോപ്പായി പോയി. അപ്പോ പിന്നെ ഇപ്രാവശ്യം അത് മ്മക്ക് തിരിഞ്ഞില്ല.
ആ, കുട്ടിയാൾ തീരെ തിന്നൂല. പിന്നാ, വേറെന്താ.
ക്ക്‌ പോയില്ല. ഇപ്രാവശ്യം ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇവര്ത്ത് മോഡൽ ആക്കി.
ഉം. ഞാൻ, ഇപ്രാവശ്യം ചെയ്യ്, ചെയ്ത് നോക്കും.
ഈ, ചെയ്ത് നോക്കീട്ടില്ല. ഇനി ഫ്ലോ പ്പായാലോ വിചാരിച്ചിട്ട് ഒരു പ്രാവശ്യം ഫ്ലോപ്പായി കഴിഞ്ഞാല്, അതേ യൂട്യൂബില് ഇണ്ടേ അ അതേ, ഞാൻ മുമ്പൊക്കെ ഉണ്ടാക്കീട്ടുണ്ടാരുന്നു. എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട്. അവിടെ അറവില് പങ്ക് ചേരാറുണ്ട്.
ആ, അത് ശരി.
അപ്പോ പിന്നെ നല്ലാ ഓവറായിട്ട് സംഭവം ഉണ്ടാവല്ലോ അപ്പോ അപ്പോ, നല്ല പീസ് നോക്കീട്ടെടുത്തിട്ട് നമ്മളേ എല്ലാവരും ഷെ ക്കും ചെയ്യാറുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മാത്രാ ഫ്ലോപ്പ് ആയത്.
ഫ്ലോപ്പ് ആയത്. ആ, അല്ല കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ഇപ്പം ഒന്ന് കട്ടിയായിന്നല്ല പറഞ്ഞേ അപ്പോ അത് ഇപ്രാവശ്യം ഒ ഒന്ന് കൂടി, ഒന്ന് അതിൽ ഒന്ന് റെഡി ആക്കീട്ട് ഒന്ന് ചെയ്ത് നോക്ക്
അപ്പോ പിന്നെ ഇപ്രാവശ്യം ആ, പ്രാവശ്യം പിന്നെ നമ്മൾ അറവിൽ പങ്ക് ചേരാത്ത കൊണ്ട് അത്ര കൂടുതൽ ബീഫ് ഇല്ലനും, ഇപ്പോ ഇങ്ങനെ ഇമ്മള് ആ, അതെ, അതെ. വൈകുന്നേരം നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോ അതുക്ക്‌ ഗ്രേവി ടൈപ്പായിട്ടൊക്കെ ഉണ്ടാക്കീട്ടോ
അങ്ങനെ ച് കൈഞ്ഞിട്ടുണ്ടാവും അല്ലേ, ഉം. ബിരിയാണി വെക്കുവോ ബീഫ്?
ബിരിയാണീ വെയ്ക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം വെച്ചിട്ടില്ലാ. ആ, ബീഫ് ബിരിയാണി തന്ന നമ്മ ക്കൊന്ന് വെല്യ പോക്ക് പോല. ചിക്കന്റെ പോലല്ലാ അതേ ആ, ആ നീങ്ങൾ കണങ്കിലോ? ഓക്കേ, അവര് നല്ലാം കഴിക്കും.
ആയാൽ അത്യാവശ്യം വെക്കുന്ന ഒരു സംഭവം ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയ്യും ആയിരിക്കും. ചി ക്കം പൊരിച്ചത്. അതൊരു നല്ല കോമ്പിനേഷൻ ആന്നല്ലോ, അതാകുമ്പോ ആ ഇത് ഇതിൽണ്ടാവും. അങ്ങനെയാന്ന്.
അതെ, പക്ഷേ പിന്നാ ബീഫ് ആകുമ്പ എന്താ വെച്ചല് എനിക്ക് തോന്നുന്നു നമ്മു ക്കൊന്നും വല്യ ഇഷ്ടല്ലാ.
അതേല്ലേ, അ, ഹ്, ഹ് എന ഇക്ക്‌ കൂടുതൽ ഇഷ്ടം ചിക്കൻ തന്നെയാന്ന് ചിക്കന്റെ ഐറ്റംസും ചിക്കനും എല്ലാം തന്നെയാണ് കൂടുതൽ ഇഷ്ടം.
പക്ഷേ ആണുങ്ങൾക്ക് അങ്ങനെയല്ലാ ചിക്കനെക്കായി ഇഷ്ടം ബീഫാണ്.
ഭയങ്കര ഇഷ്ടാ ബീഫ്.
ആ, അതെ, അതെ അവർക്ക് ബീഫ് എങ്ങനെ ആയാലും കോപ്പല്ല പക്ഷെ ചിക്കനെയാ ഒരുക്കി ഇങ്ങനേ നല്ല എത്ര ടേസ്റ്റി ആക്കി ഉണ്ടാക്കിയലോ അവര്
ആഹ് അവരങ്ങനെയാ പറയാ ഹോട്ടലിൽ ഫുഡ്‌ അർക്ക് ഇഷ്ടം ബീഫാ ബീഫിന്റെ പറയാ ഞാൻ പറഞ്ഞു പറയാ ബീഫിന്റെ കറി
ആ, അതെ, അതെ നമ്മക്ക് ലേഡീസിന് ചിക്കനോടാ താൽ പ്പര്യം മക്കൾക്കും അതേപോലെ തന്നാട്ടോ.
ആഹ്, ഹ, ഹ, അവര് പിന്നെ മക്കക്കും കൂടി ചിക്കനാന്നല്ലോ. അപ്പം പിന്നാ ചിക്കനിലേക്ക് തന്നെ ആയിരിക്കും മിക്കവാറും മെനു പോവാന് ചിക്കൻ അല്ലാ പിന്നാ
പിന്നെ നമ്മള് അപൂർവ്വങ്ങളിൽ അപൂർവ്വം മാത്രേ ബീഫ് ബിരിയാണി ഉണ്ടാക്കാറുള്ളൂ വീട്ടിലാണെങ്കിലും എപ്പെഴെങ്കിലും ഒക്കെ പെരുന്നാൾ സീസൺ അങ്ങനെയൊക്കെ വരുമ്പോ
ആഹ് അല്ല പെരുന്നാളിന് എന്താ ഉണ്ടാക്കാ
പെരുന്നാളിന് ഈ പ്രാവശ്യം ഏഹ് മന്തി ഒണ്ടായി ഇത് ഇപ്പൊ മന്തി വന്നതിൽ പിന്നെ അധികം മന്തിയാണ് ഉണ്ടാക്കാറ്
ഇവിടെ ചെറിയ പെരുന്നാ മന്തി ഉണ്ടായത് ഞാൻ അന്നേരം എന്റെ വീട്ടിലാണ് ഉണ്ടായത് അവിടാ എന്താ അവിടെ ബീ മീൻ ബിരിയാണിയാണന്ന് തോന്നുന്നു അക്കൂറന്റെ ഇവിടെ അന്നേരം മന്തിന്ന് പറഞ്ഞ ണ്ടനി ഇപ്പം വല്യ പെരുന്നാളിനും മന്തി തന്നെ ഉണ്ടാ കുട്ടികൾക്ക് എല്ലാം ഇപ്പ മന്തി ഇഷ്ടം ബിരിയാണിനെക്കാളും
അതെ അതെ ആഹാ മന്തിന്റെ റെസിപ്പി എങ്ങനെയാ നിങ്ങള് ഉണ്ടാക്കാറ്
ഞാന് ഞാനല്ലാ അന്റെ വീട്ടിന്ന് സിസ്റ്ററാ ഉണ്ടാക്കല് അപ്പൊ ആ ഒരു റെസ് ഇതിൽ ഇപ്പം വല്യ പെരുന്നാളിന് വെച്ചത് അത് നമ്മള് എന്താ ചിക്കന് പിന്നെ മാഗി ക്യൂബ് കാപ്സിക്കോ ഓയില് കുരുമുളക് അങ്ങനത്തെ സംഭവം നിങ്ങള് മന്തി മസാല എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട്
ആഹ് ആഹാ അതെ അതെ തെ അങ്ങനെ തന്നെ നമ്മള് മന്തി മസാല യൂ യൂസ് ആക്കാറില്ല
ഇല്ല ആഹാ ഇടക്ക് മന്തി മസാല എൻ്റെ സിസ്റ്റർ വെച്ച് ഇവിടുത്തെ സിസ്റ്റർ വെച്ചിട്ടുണ്ടായിന് അ എന്റെ വീട്ടി നിന്ന് വെക്കുമ്പോ അങ്ങനെ മന്തി മസാല ഇല്ല മാഗി ക്യൂബ് പിന്നെ അ കള സാധനങ്ങളെല്ലാം വെച്ചിട്ടാണ് ചെയ്യല്
ആഹാ നാം നമ്മടെ ചെറിയ ജീരകം വലിയ ജീരകം ഏലക്കക്കെ നല്ല പൊടിച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യാറ്
ചിക്കം പിന്നെ എന്താ മല്ലിചെപ്പ് പുദീനചെപ്പ് അതെല്ലാം സ്‌റ്റ് ഇവിടെ നാത്തുന്റെ ഹസ്ബൻ്റെ ഒരു ഹോട്ടൽ സൈല് വെക്കും അപ്പം ഈ അരി പുയിങ്ങിയ വെള്ളത്തില് അരി വെന്ത് വരുമ്പം ആഹ് ഈ ചിക്കനെല്ലാം വെന്ത് വരുന്ന വെള്ളത്തില് അരിയിട്ടിട്ട് അങ്ങനെ ചെയ്യൂലേ
അതെ തെ തെ വറ്റിച്ചെടുക്കുന്നത് പോലെ
വറ്റിചെടുക്കുന്നത് പക്ഷെ നല്ല വീട്ടിന്ന് ഉണ്ടാക്കല് അത് വെള്ളം കളഞ്ഞിട്ട് അറിയില്ലേ
അതെ അതെ ആഹാ നമ്മള് ചോറ് ഊറ്റി എടുത്തിട്ടല്ലേ
അങ്ങനെയാന്ന് ചെയ്യല് ക്ഷെ ഇവിടന്ന് അങ്ങനെ അപ്പം ഇവിടെ ഒരുക്കം അങ്ങനെ വെച്ചേരം വെലിയ പെരുന്നാളിന് പ്പൊ ഈ ഒരു സ്റ്റൈലില് വെച്ച് ചോറ് ഊറ്റി വെച്ചിട്ട് നല്ല ഇണ്ടായിന് ആണാ ആഹ് ടേസ്റ്റ് തന്നെ
ആഹ് ആഹ് അല്ല മന്തി അല്ലെങ്കിലും ഒരു പ്രത്യേക ടേസ് റ്റ നമുക്ക് തിന്നാ മടുപ്പൂല്ല നല്ല ടേസ്റ്റ് ആയിട്ട് അതെ അതെ
കുട്ട്യേക്കായാലും എവിടെ ആയാലും കുട്ടികക്ക് ഭയങ്കര ഇഷ്ട്ടായിരിക്കും ബിരിയാണിനെക്കാൾ പിന്നെ
അതെ അ
തോന്നുന്നുണ്ടല്ലോ ഈ ഉള്ളി മുറിച്ച് ഇഞ്ചി വെളു അതെല്ലാം പേസ്റ്റ് ആക്കിട്ട് ഒരു ആഹ് വേഗം റെഡി ആക്കിയാല് വേഗം ചെയ്യാൻ പറ്റും
അതെ നമ്മടെ ജോലി എളുപ്പാണ്
ആഹ് അരി കുതിർത്തി പിടിച്ച് അങ്ങനെ വേഗം സെറ്റാക്കി എടുക്കാലോ
അതെ അതാ പറയ നമ്മുക്ക് സമയം ലാഭിക്കാം നമ്മളെ ഡ്യൂട്ടി കുറഞ്ഞ് കിട്ടും ബിരിയാണിയൊക്കെ ആവുമ്പോ അയ്ക്ക് കൊറേ സവാളേം തക്കാളീം പ ച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ആഹ് അതെ പണി ഒരുപാ ട് ലാഭാണ് നമു
ആഹ് ക്ലീനിങ് ആയാലും അതും കൊറയും
അതെ അതെ അതെ നല്ല സിമ്പിളാണ് ഇവിടെ പിന്നെ അധികവും മന്തിയാണ് വെ ക്കാറ് കാരണം വച്ചാല് ഉമ്മക്ക് ബിരിയാണി പറ്റൂല
അതേല്ലേ ആഹ്
അതെ അതെ അയിലേ മറ്റേ മസാലകളൊക്കെ ഇടുവല്ലോ ഓൾ സ്പൈസസ് സംഭവങ്ങള് മ അതിനെ പൊടിച്ചിട്ട് മ ക്കൂല്ലേ നമ്മള് അതിന്റെ ചൊവ ഇഷ്ട്ടല്ല അതേപോലെ മല്ലിച്ചപ്പിന്റെ ചൊവ ഇഷ്ട്ടല്ല
ആഹ് അത് ശെരി അപ്പൊ മന്തി മന്തി ഇഷ്ടപ്പെടുവേരിക്കും അഹ് എന്റുമ്മാക്കും മന്തി ഭയ
ആഹ് ആഹ് ഒന്നും പറ്റൂല അപ്പൊ പിന്നെ ബിരിയാണി ഇപ്പൊ കൊറവാ വെ യ്ക്കലെ കാരണം എന്താന്ന് വെച്ചാല് അപ്പൊ പിന്നെ ആ ഉമ്മക്ക് അതിന്ന് ആ വെള്ളത്തിന്ന് ഊ റ്റി എടുക്കുന്നെ ചോറ് മാറ്റിവെക്കാറാണ്
ആഹ് അത് ശെരി ആഹ്
ക്കുമ്പോ എല്ലാവർക്കും ഒരുപോലെ കഴിക്ക്യും ചെയ്യാം അതെ മറ്റേത് ആ നെയ്ച്ചോറ് വഴി കഴിക്കുന്ന ടേസ്റ്റും ഇല്ലല്ലോ ആഹ് വെള്ളത്തിന്നിണ്ട് പു പുഴുങ്ങിയ അരി എടുത്ത് എടുക്കുന്ന പോലെ ഒരുപ്പിട്ട് ചോറ് മാത്രല്ലെ
ആഹ്
അപ്പൊ പിന്നെ മ സലായിട്ട് അവിടെ ചിക്കനും ഫ്രൈ ചെയ്യുക അങ്ങനെ എന്തെങ്കിലുവൊക്കെ ചെയ്യാറാണ് അപ്പൊ പിന്നെ
ആഹ് ചെയ്യല്ല് ആഹ് വേറെന്ത് എന്നാ പിന്നെ ശരിയെന്നാ
ആഹ് ഓക്കെ എന്നാല് ഓക്കെ ആഹ് ഓക്കെ ഓക്കെ